ആഹ കേൾക്കാം എന്തൊക്കെ വിശേഷം
വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇപ്പഴാണെന്ന് തോന്ന്ന്നു ഇതാ ഫ്രീ ആയതേ
ആഹ ആഹ നല്ല വിശേഷം കുഴപ്പൊന്നുംല്ല ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചു കഴിച്ചു കഴിച്ചിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കുവായിരുന്നേ പടുത്തം കഴിഞ്ഞ് ദേ ഇപ്പ ഇങ്ങോട്ട് ആ നേരത്തെ കഴിക്കും എട്ട് എട്ടര അയിന്റുള്ളേൽ കഴിക്കും
ആഹ് നേരത്തെ ഉറങ്ങുവോ അപ്പോ
ഓ ഉറക്കം ഒന്നും നേരത്തെ ഉറങ്ങല് കാണത്തില്ല എന്നാന്ന് വെച്ചാൽ രണ്ടു പേരും ഉറങ്ങി വരണ്ടേ
ആഹ്
അവരടെ ഒറക്കല് പോലെ ഇരിക്കും നമ്മള് ഒറങ്ങുന്നത്.
ആഹ്, ആഹ് എന്തെന് ഫുടൊക്കെന്ന്?
ഇന്നോ വൈട്ടോ?
ഏഹ്
വൈട്ട് ചോറാ.
ആഹ് കറിയൊക്കെ എന്തേന്നു?
കറി എന്തുവാ മീം കറി ഒണ്ടായിരുന്നു മോരൂകറി ഒണ്ടായിരുന്നു. തോരൻ കറി ഉണ്ടായിരുന്നു, അ ച്ചാറോണ്ടായിരുന്നു. ചോറൊക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല. മക്കൾക്ക് അതിയാനോക്കെ കൊടുത്തു. ഓര് ഒറങ്ങി ഒറങ്ങാൻ കെടന്ന്. ട്ട്ണ്ട് അപ്പൊഞ്ഞി ഓല് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കയിക്ക എഴുതിട്ടേ അങ്ങനെ.
ആ ഇവരുടെ പടുത്തം എല്ലാം കഴിയുമ്പോ ഒരു സമയം ആവുലോഅല്ലെ.
അപോ മഴയില്ല ന്ന്ല്ല വെയിലായിരുന്നു. അതുകൊണ്ട് അവിടെങ്ങനെ മഴയുണ്ടായിരുന്നോ ഇന്ന്?
മഴയായിരുന്നു പകല് മഴയായിരുന്നു. മഴേം വെയിലുംകുടെ, രണ്ടുംകുടെ.
ആഹ് ഇന്ന് ഇവിടൊന്നും മഴ പെയ്തിട്ടില്ല. ഇന്ന് നല്ല കാലാവസ്ഥേന്നു ഡ്രെസ്സളക്ക ഒണക്കാനും.
ആഹ് ഇവിടെ അലക്കി വെക്കും. കൊണ്ടോ അയെലിടും പിന്നെ പത്ത് മിനിറ്റ് കഴുമ്പോ പിന്നെ മഴ പിന്നെ അതടു എടുക്കാം ഓടണം. നല്ല ജോലിയാ.
ആഹ് ഇന്ന്ന്ന അവിടെ പെയ്തിട്ടു തന്നെ ഇല്ലെന്ന അത് നല്ലൊരു പണിയാണ്. അത് അതിന ല്ല നമ്മളഅങ്ങനെ ഇടാതെ ക്കണം മുറ്റത്ത്.
അതെ, അതെ ഞാ പിന്നെ എന്താ പറയാ കൊറെ മടത്ത് കഴിയുമ്പോഴത്തേനും ഞാൻ പിന്നെ നല്ല വെയിലില്ലെങ്കി വെയില് വന്നാലും ഞാൻ ഇടത്തില്ലേ. കാരണം നമുക്ക് സമയം ഇല്ലല്ലോ ഇതിന്റെ പുറകെ
അതാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഉൾ അകത്തേക്ക് പോയി കഴിഞ്ഞ അപ്പൊ തുടങ്ങും മഴ മൂ
അതന്നെ നമ്മടെ ഒരു ജോലി നടക്കേല്ല. പിന്നെ ആഹ് നടക്കേല. അപ്പൊ അതുല്ല രണ്ടിന്റെ എടയിലണ്ട് അപ്പൊ നമ്മുക്ക് ഇങ്ങനെ പിള്ളേര് പോ സ്കൂളി പോയെച്ച് വരുന്നേന് മുന്നേ നമുക്ക് നമ്മടെ ജോലികള് തീർക്കണോല്ലോ.
അതെ.
അപ്പൊ ഇതെല്ലാം ഇതിന്റെ എടക്ക് ഇത് ഭയങ്കര പാടാണ്.
അതാണ് പാടാണ്. പിന്നെ അമ്മളത് ഇട്ട് അത്‌ ഞമ്മള് എടുത്ത് വെച്ച് കഴിഞ്ഞ അപ്പ വെയിലായിരിക്കും.
അത് തന്നെ അതുകൊണ്ട് കൂടുതല് പുറകെ നടക്കണം അതുകൊണ്ട് അതിന്റെ പുറകെ നട ക്കണം അതുകൊണ്ട് കൂടുതല് ചെയ്യത്തില്ല. പിന്നെന്താ‌വെച്ചാ ഒണക്കി നമ്മള് ഇടുന്നത് കൊണ്ട്. പിന്നെ വെള്ളോം കാര്യങ്ങളൊന്നും ഇല്ല.
ഇല്ല ഒന്ന് കാറ്റ് ത
സമയം ആഹ് ഒണങ്ങിക്കോളും. ഫാനിന്റെ കീഴിലാണെ ഇ ട്ടാ മതി.
ആഹ്‌
ഒണങ്ങിക്കോളും അപ്പൊ അങ്ങനെയൊക്കെ.
വെക്കണങ്കില് ആ മട്ക്കിക്കെ അലമാരേലൊക്കെ എട് ത്ത് വെക്കണെങ്കില് ഒന്ന് വെയില് ത
ആഹ്‌ പിന്നെ അലമാരേല് എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഒരു തണുപ് പ്പോട് കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാല് മണോം വരും.
അതാണ് കരിമ്പനി അടിക്കും.
അത് കാരണം അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നല്ലൊരു വെയില് വന്ന് ആ ഒണക്കിയെടു ത്ത ശേഷം മാത്രേ എടുത്ത് മടക്കി വെക്കാൻ പറ്റത്തുള്ളൂ.
മടക്കിയെക്കാൻ പറ്റുള്ളൂ മറ്റേത് നമ്മൾ ഈ മഴ ആകുമ്പോ എത്ര ആയാലും ഒണങ്ങി കഴിഞ്ഞാലും ഒരു തണുപ്പ്. പ്പ് ണ്ടാവും ഡ്രെസ്സെളൊക്കെ. അതെമ്മക്ക് മറ്റേത് മറ്റേ ചൂട് തട്ടി ഒണങ്ങണത്. സ്പെഷ്യല് മീൻകറിണ്ട്, മീന് കൈപ്പങ്ങ ഉപ്പേരി, ണ്ട് മീന് പൊരിക്കും, ചെയ്ത്ക്ക്ണ്.
ഓ
അതന്നെ ന്ന് മീൻകാരൊന്നും ഇപ്പോ രണ്ടോസായിട്ട് ഇതില വന്നിട്ടൊന്നും ഇണ്ടായില്ല ഇന്നാപ്പ വന്നത്.
ആഹ്‌ ഇവ്ടെ അങ്ങനെ നമ്മടെ വീടിന്റെയ്ലെക്കൂടെ. മീൻകാര വരവ് കൊറവാണ് പിന്നെ നമ്മള് അവിടെ പോയി കവല ചെന്ന് മേടിക്കും. കടേ ചെന്നിട്ട്. ആഹ്‌ കടേച്ചെന്ന് മേടിച്ചൊണ്ട് വരവാണ് പിന്നെ ഈ ഞങ്ങടെ പിള്ളേർക്കൊന്നും എന്തെന്നാ മീൻകറിയോടൊന്നും വല്ല്യ താല്പര്യ ല്ല അത് പൊരിച്ച് കൊടുത്താ കഴിക്കും. അങ്ങനത്തെ ഒരു മൈൻഡാ ഇപ്പൊ ചിക്കനൊക്കെ ആണെങ്കിലും പൊരിച്ച് കൊടുത്താൽ കഴിക്കും. പിന്നെ പ
കഴിക്കും കറിയാന്നും വല്ലാണ്ട് വേണ്ടി വരൂലആ പച്ചക്കറിയൊന്നും ഇപ്പത്ത മക്കൾക്ക് വേണ്ട.
അയ്യോ പച്ചക്കറിയോ കഴിക്കത്തില്ല അഥവാ കഴിച്ചാലൊ തൈര് തൈര് പിന്നെ അച്ചാറ് അങ്ങനെയുള്ള സാധനം ആഹ്‌ അച്ചാറ് കഴിക്കും.
ആഹ്‌
അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം അല്ലാതെ നമ്മള് സ സാമ്പാർ വെച്ചാലോ അല്ലെ ഒരു തോരം വെച്ചാലും മെഴക്കുപുരട്ടി വെച്ചാലോ ഇവര് കഴിക്കത്തില്ല. അവർക്ക് താല്പര്യല്ല അത് വേണ്ട.
ഓൽക്കൊക്കെ പൊര് ചിക്കൻ പൊര്
ആഹ്‌ ഇവിടെ ഇവരുടെ മെയിൻ സാധനാണത് ചിക്കൻ. കറിയാണ്.
ആഹ്‌ ആഹ്‌.
കറി വെച്ചതും കഴിക്കും പൊരിച്ചതും കഴിക്കും പിന്നെ.
പൊര്ച്ചതും കയ്ക്കും. താല്പര്യം അത് പിന്നെ കറിയാക്കി കഴിഞ്ഞാൽ അതൊരു ചണ്ടി പോലെണല്ലോ
ആഹ്‌ അത് അവർക്ക് പിടിക്കത്തില്ല. അപ്പം താല്പര്യല്ല പിന്നെ ബീ പോത്താണെങ്കി. അതെന്നെ ഫ്രൈ ചെയ്ത് കൊടുത്താ കഴിക്കും. ഇപ്പൊ അതും പൊരിച്ച് കൊടുത്താ കഴിക്കും അല്ലാതെ കറിയായിട്ട് ഏഹ്‌ കൂട്ടല് കൊറവാ
അങ്ങൻത്തെ ആൾക്കാർക്ക് നമ്മൾ എന്തുണ്ടാക്കിട്ടും ഇണ്ടാവൂലേ ശരിയാവൂല. എല്ലാതും കഴിക്കാണേ ഞമ്മക്ക്. ആ എല്ലതും കയിക്കാണെങ്കി ഞമ്മക്ക് സുഖാണ് മറ്റേത് ഓൽക്ക് വേറെ.
ഇവടത്തെ കൊച്ചിന് പലഹാര ഇങ്ങനെ എന്തെങ്കിലും ഒണ്ടാക്കി കഴിക്കുന്നതിനോട് താ ചോറിനോട്ഒരു താല്പര്യല്ല. എളേ കൊച്ച് നേരെ ഓപ്പോസിറ്റാണ് അതിന് ചോറ് മതി. അപ്പൊ രണ്ട് പേർടേം രണ്ട് ഇഷ്ടങ്ങളല്ലേ ആഹ്‌. ണ്ടാക്കണെന്ന് വെച്ചാ ഇഡലി ദോശ. പുട്ട് അങ്ങനെ കറി അതിനെല്ലാം കറിയും വേണം മൂത്തതിന്. ഏളയതിന് ചോറും മതി ചോറ ആതിപ്പ കറിയില്ലെങ്കിലും പുള്ളിക്കാരിക്ക് ഉപ്പൊഴിച്ചു കൊടുത്താലും ചോറ് കഴിക്കുന്നതാ ഇഷ്ടം ആഹ. അത രണ്ടുപേർക്കും രണ്ട് ഇഷ്ടായതുകൊണ്ട് ആഹാ രണ്ടു പേർകും രണ്ടും ഇഷ്ടമായത് കൊണ്ട് രണ്ടും രാവിലെ റെഡിയാക്കണം.
അതാണ് അങ്ങനെ ആകുമ്പളാണ് ബുദ്ധിമുട്ട് ഓല് അ അ അ അത് വൽ പല രണ്ട് ആൾക്ക ഒക്കെ മന്ക്കെട്ട് നിക്കണ്ട ഇതിനൊക്കെ.
അതെ അതെ അപ്പൊ നമ്മൾ എന്ത് ചെയണം രാവിലെ എഴുനെറ്റ് ഒരു ചോറും ഉണ്ടാക്കണം. പ്പ കാപ്പിയു ഉണ്ടാക്കണം ആഹ അപ്പം രണ്ടും ഉണ്ടാക്കുമ്പോ തന്നെ നമ്മുക്ക് ഭയങ്കര ഞങ്ങള് ഞങ്ങള് സത്യം പറഞ്ഞാൽ കെറച്ചു പേര് ചോറും കെറച്ചു പേർക്ക് കാപ്പിയും വേണം.
ഏഹ് അപ്പൊ അതും അങ്ങനെ തന്നെയണല്ലേ?
ആഹ് എന്റെ ഭർത്താവിന് കാപ്പിയോട് വലിയ താല്പര്യം ഇില്ല രാവിലത്തെ ഇങ്ങനെ പലഹാരങ്ങളനോട് താല്പര്യ ഇല്ല പുള്ളിക്ക് രാവിലെ തല പഴങ്കഞ്ഞി ചോറ്
ആഹ് ഇഷ്ട ആഹ് അപ്പൊ പയം കഞ്ഞിക്ക്- പനകഞ്ഞിക്ക ആമ്പോ എന്തടുത്ത് എന്തത് എങ്ങനെ ഉണ്ടാക്കല്-
കറിയോ
രാത്രി രാത്രിക്കത്തെ ചോർക്ക് വെള്ളം പര്
ആഹ് വെള്ളത്തിടും വെള്ളത്തി ഇട്ടിട്ട് രാവിലെ അത് ചിലപ്പോ നമുക്ക് എപ്പഴും അച്ചാറുണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ അച്ചാറുണ്ടായി ധൈര്ം ഉണ്ടായിരിക്കും തലസ്തേ മീൻകറി കാണും അതൊക്കെ കൂട്ടി കഴിച്ചോളും. അപ്പൊ എനിക്കന്ന് പറഞ്ഞാ എനിക്ക് ഇഷ്ടള്ള എനിക്ക് ഇപ്പോഴ എന്ത് തോന്നുന്നു അത് കഴിക്കും അത്ര തന്നെ
അത്രേയള്ളൂ ഏഹ്
പിന്നെ നമ്മള് ചോറധികം ആഹ് കഴിക്കാൻ മടിയാണ് അതുകൊണ്ട് ഞാൻ അത്രരിയും അതുകൊണ്ട് ചോട് കഴിക്കാറില്ല.
ആഹ് ആഹ്
എന്ത് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം പെറ്റുന്ന പോലത്തെ ഓഹ് ഇല്ലല്ല ഒന്നുമല്ല. പെട്ടെന്ന് വണ്ണം വെക്കുന്ന പോലത്തെ ഒരു ഇതാണ്ട് വെള്ളം കുടി ച്ചാലും വണ്ണം വെക്കും അത് കാരണം അതുകൊണ്ട് ്ന്ന ചോറ് കേഴിക്കാൻ വൈിക്കുന്ന എവിടെയാ പക്ഷെ ചില സമയത്ത് ചോറ് കൂടുതൽ കഴിക്കുകയും ചെയ്യും അത് വേറൊരു വശം
ആഹ് രാത്രിയും ചോറന്നല്ലേ അപ്പൊ കഴിക്കാ അങ്ങനെ ആകുമ്പോ ചപ്പാത്തി ഒന്നും കഴിക്കൂലല്ലോ.
ചപ്പാത്തി.. ത്തി തോന്നിയാ ഉണ്ടാക്കും.
ആഹ് അല്ലാതെ ഡയറ്റും കാര്യമൊന്നുല്ല?
ഓ അങ്ങനെന്ന് വെച്ചാ അങ്ങനെ ഓവറയിട്ടൊന്നുല്ല കഴിക്കും അത്യാവശ്യം കഴിക്കും എന്ന കൺട്രോളും ഉണ്ട് അങ്ങനെ.
അങ്ങനെ ആഹ്
പിന്നെ എന്താന്ന് ചോദിച്ചാ. ഏന്ന ഈ പറഞ്ഞ പോലെ വെള്ളം കുടിച്ചേന വണ്ണം വെക്കുന്നത കൊണ്ട് പെട്ടെന്ന് വക്ക വേറെ വെയിറ്റ് വെക്കവാ അങ്ങനത്തെ ഒരു പ്രശ്നള്ളണ്ട അതുകൊണ്ട്ന്നെ അങ്ങ് ഏ
ചില ശരീരത്തിന് എന്ത് കഴിച്ചാലും തടിവെക്കൂലല്ലോ?
വക്കത്തില്ല അതന്നെ വണ്ണം വെക്കത്തില്ല.
അതെ അങ്ങനത്തെല്ക്ക് ധൈര്യമായിട്ട് എന്തും കഴിക്കാ.
അങ്ങനെ അവന്തും കഴിക്കും. നമ്മളെപ്പോലുള്ള എന്നെപ്പ അങ്ങനെ ധൈര്യപൂർവം കഴിക്കാനും പറ്റത്തില്ല.
കഴിക്കാൻ പറ്റൂല നമ്മള് രണ്ടീസം അടുപ്പിച്ച് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക വേഗം റിസൾട്ട്‌ കാണും മ് അങ്ങത്തൊന്നും ഇണ്ടാവില്ല താടിയില്ലാത്തോൽക്ക് തടിക്കാനായിരിക്കുന്ന.
അതന്നെ. ഞാനൊക്കെ നേരത്തെ കല്യാണത്തിന് മുന്നേ ഭയങ്കര വണ്ണം കുറവായിരുന്ന്. അത് കഴിഞ്ഞ് ആഹ് വണ്ണം കുറവായിരുന്നു. അന്ന് ഫുഡ് നമ്മൾ എത്ര കഴിച്ചാലും വണ്ണം വെക്കത്തില്ല. എന്നക്കെ മേടിച്ച് കഴിച്ചന്ന് പറഞ്ഞാലും വണ്ണം വെക്കത്തില്ല കല്യാണം കഴിഞ്ഞ് ആ അ ത്തെ കൊച്ചുണ്ട രണ്ടമത്തെ കൊച്ചുണ്ടായപ്പോ ആദ്യത്തോ ഉണ്ടായിയപ്പോ കൊഴപ്പില്ല രണ്ടാമത്തെ കഴിഞ്ഞപ്പോഴടുത്തന്നന് ഭയങ്കര വണ്ണാ. ഭയങ്കര വണ്ണന്ന് പറഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ചാലും പിന്നെ വ പോവത്തില്ല നമ്മള് പിന്നെ എത്ര എക്സസൈസ് ചെയ്താലും എത്ര എണ്ണ എടുത്തന്ന് പറഞ്ഞാലും ആ വണ്ണം കൊറയത്തില്ല.
ഇല്ല അത് അത് അതേ മാർക്ക് നിക്കും പൊതുവെ പറ ഇവി ആഹ് ആഹ് ഇവടെക്കെ പറയൂ നമ്മൾ രണ്ടരപ പ്രസഹിച്ചു കഴിഞ്ഞാ പിന്നെ അതടി പോകൂല എന്ന് പറയുന്നാണ.
അതന്നെ.
അങ്ങനെ ആയാലു നമ്മ ആഹ് നമക്ക് അതൊരു ഗതികേടാണ്.
കൺണ്ട്രോള് ചെയ്യ അല്ല ഈ ആഹാരം ക്രമീകരിക്കാന്ന് മാത്രയുള്ള. ഒരു ഇതേ ഉള്ളൂ.
ആഹ്.
ആഹ് പിന്നെ ആഹ് പിന്നെ ഞാ എല്ലാ ഫുഡും കഴിക്കും.
ആഹ്
അങ്ങനെ ഇന്നന്നൊന്നുല്ല പിന്നെ ഞാന് പറഞ്ഞപോലെ പച്ചക്കറി ഏലക്കറികൾ അങ്ങനെ ത്ത സംഭവങ്ങളൊന്നും കഴിക്കാറില്ല.
ആഹ് അത് നല്ലതാണല്ലോ നല്ല അയൽക്കറിയൊക്കെല്ലെ അതിലൊക്കെ വേണ്ടത്
അതെ. ഇവിടെന്ന് വെച്ചാ ഇവർക്ക എല്ലാ ഇലക്കറികളാ ഇഷ്ടം. താല്പര്യല്ലാഞ്ഞിട്ടാണോന്നോ?
ആഹ് കഴിക്കാത്തത് എലക്കറികള്?
ഇലക്കറികൾ സത്യം പറഞ്ഞാ കഴിച്ച് ഞാൻ ശീലിച്ചിട്ടില്ല. കല്യാണത്തിന് മുന്നേ എന്റെ വീട്ടില് പിന്നെ ഇവിടെ വന്നപ്പോ ഞാൻ കഴി ക്കലു ഇല്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇലക്കറി അങ്ങനെയുള്ള സാധനങ്ങളോട ഇവിടെ എല്ലാർക്കും ഇഷ്ട അപ്പൊ ഇവിടുത്തെ അമ്മ എ പ്പളും ഉണ്ടാക്കും അപ്പൊ ഞാൻ കഴിക്കാറില്ല.
ആഹ് ആ ടേസ്റ്റ് ഇതുവരെ ടേസ് നോക്കിട്ടുല്ല?
അങ്ങനെ ഇത് ഞാൻ നോക്കാതിരുന്നിരുന്ന് ഈ എ ടയായിട്ട് ആദ്യയായിട്ട് ഞാൻ. ചീരക്കറി കഴിക്കുന്നത്.
ആഹ്.
ആ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കൂട്ടിച്ചത ഇവിടെ.
കൂട്ടിച്ച ആഹ്.
ആഹ് അങ്ങനെ കഴ്ച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് നല്ല ടേസ് റ്റാണ് കാരണം മുട്ടയക്കിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കുമ്പോ നല്ല ടേസ്റ്റാണ്. ഉടനെ കഴിച്ചെ അതെ അതെ ആ അപ്പൊ അങ്ങനെ കഴിച്ചപ്പോ നല്ലതാണ് പിന്നെ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയില്ല കഴിച്ചൂല്ല.
ആഹ്.
ഉം അന്നാ ശരി ഞാൻ വെക്കട്ടെ ഞാ ഇടക്ക് വിളിക്കാ ശരി ശരി.